ഹ
കേൾക്ണ്ടോ
ആഹ്
ആഹ്
പിന്നെ എവടെ മ്മളെന്തൊക്കെ സംസാരിച്ചോണ്ടിരുന്നേല് ഫോണ് വെച്ച് പോയതാ
ആഹ് ആഹ് ഞമ്മളെന്താ ലാസ്റ്റ് പറഞ്ഞേ
ലാസ്റ്റ് എന്തേന് ഇപ്പൊ പറഞ്ഞേ ട്രിപ്പ് പോയതോ
ആ ആ ഇങ്ങള് മോന്റെ സ്കൂളത്തെ പറയേന്
ആഹ് സ്കൂളിള് അങ്ങനെ ഓരോ പരിപാടികളൊ ക്കെ ഇണ്ടോലോ സ്കൂള്ന്ന് പറയാ ഈ വർഷം ഞി എന്തൊക്കെയെ കൊറെ പ്ലാനിങ്ങള് ഓരോ ക്ലാസ്സിന് കൊണ്ടന്ന്ണ് ഈ ഒന്നാം ക്ലാസിന് ഞമ്മള സമ്പാദ്യപ്പെട്ടിണ്ടല്ലോ
ആഹ് വരിസംഖ്യെ
കുറ്റി കുറ്റി അറിയില്ലേ മ്മള് പൈസ ഇട്ടക്കണ ഞങ്ങളവ ടക്ക് പറയും അങ്ങനെ കൊടുത്തണ് എല്ലാ ആഹ് അങ്ങനെ എല്ലാ ഒന്നാം ക്ലാസ്സിലെ കുട്ട്യോൾക്കും കൊടുത്തണ്
ആഹ്
സ്കൂള് തൊറന്നന്ന് ഇനി അവരോട് ഇപ്പൊ പുതുതായിട്ട് ഒന്നാം ക്ലാസ്സില് ചേർന്ന കുട്ട്യോൾക്ക് മൊ ത്തം പ്രവേശനോത്സവത്തിന്റെ അന്ന് ഒരു സമ്പാദ്യപ്പെട്ടി കൊടുത്ത്ക്കാണ് വീട്ടില് കൊണ്ടോയി വെക്കാന്
ആഹ് അതിനി ആർക്കാ ഓൽക്കെന്നെ ഇടുക്കാ
അല്ല പറഞ്ഞ കേൾക്ക് ഇങ്ങിട്ട് എന്ത് ചെയ്യാന്നോ ഇനി അവര് എക്സാം ഒക്കെ കഴിഞ്ഞ രണ്ടാം ക്ലാസ്സില് വെക്കേഷൻ വരുമ്പോള് വരുമ്പോത്തിന് അയ്യില് ഓല്ക്ക് കിട്ടണ മുട്ടായിക്ക് കിട്ടണ ക്യാഷ് ഒക്കെ അതില് നീറച്ചിട്ട് പുസ്തകങ്ങള് വാങ്ങലായി. ബ്രറിയിലേക്ക് ഒരു കുട്ടി ഒരു പുസ്തകം എങ്കിലും കൊണ്ടുവരിക അപ്പൊ കു ചെറിയ മക്കളാവുമ്പോ ഒൽക്ക് നല്ല ആവേശം ഇണ്ടേയിക്കാരോ ക്യാഷ് ഇടാനും ഓല പേരില് പുസ്തകങ്ങള് കൊടുക്കും ലൈബ്രറിയിലേക്ക് സ്കൂളിന്റെ
ആഹ് അതെ ആഹ് അപ്പത്തെ പുതിയതായിരിക്കൂല്ലേ
ആ അതൊക്കെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്ലാനിങ്ങുകളാ അതുപോലെ സ്കൂള ഓരോ വർഷം ഓരോ പ്ലാനിങ്ങുകളാ. അതൊക്കെ നടപ്പാക്കും ചെയ്യും പിന്നെ ഈ വർഷം തൊട്ട് ഇപ്പ എല്ലാ ക്ലാസ്സും ഡിജിറ്റലായി ടീച്ചേഴ്സിനൊക്കെ പാഠഭാഗങ്ങളൊക്കെ ഡിജി റ്റല് രൂപത്തില് ഫോണിലാക്കിക്കാണ് പുസ്തകങ്ങളൊന്നും ആവശ്യണ്ടാവൂല്ല. പാടം വിഭാഗങ്ങളൊക്കെ ഡിജിറ്റലൈസ് ചെയ്ത്ക്ക എന്നിട്ട് ഓലെ ഫോണിലതൊക്കെ. ഓരോ എന്താ ആപ്പുകള് ഒക്കെണ്ടേ അങ്ങനെ ഒക്കെ ചെയ്യ്തെക്കാണ്ന്ന് പറഞ്ഞ് അയിന്റെ എങ്ങനെ
ബുക്കുകളൊന്നും ഇന്നുണ്ടാവില്ലേ
പുസ്തകങ്ങൾക്ക് അത്ര ഇതുണ്ടാവില്ലോ ടീച്ചേഴ്സിന് പുസ്തകങ്ങൾ ഒന്നും ആവശ്യം ഇണ്ടാവൂല്ല ഓലിക്ക്‌ ഇത് ഇങ്ങനെ സ്കൂളിന് ഒരു ആ പ്പു ഉണ്ടാക്കിയേക്കാണ് ഇതിലാണ് സെർച്ച് ചെയ്യ്താ എല്ലാതും കിട്ടും പിന്നെ ചാനലിണ്ട് സ്കൂളിൽ യൂട്യൂബ് ചാനല്ണ്ട് നല്ല സബ്സ്ക്രൈബേഴ്സ് ഇണ്ട്. അത് കാരണം എല്ലാ പരിപാടികളും നല്ല ഉഷാറായി കഴിച്ചണ്ട് ഞാനന്ന സ്റ്റാറ്റസ് വെക്കണ കണ്ടില്ലേ
ആഹ് ആ കയ്യിലില്ല
ഉം ഇത് ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ആ അതിനായി ട്ട് ഒരു സാറുണ്ട് ഓൽക്ക് എല്ലാ പ്രോഗ്രാമും നല്ല ഉുഷാറായിട്ട് എഡിറ്റ് ചെയ്ത് നല്ല വ്യൂവേഴ്സും കിട്ടണ്ട്. എല്ലാ പരിപാടികളും അങ്ങനെ തന്നെ ആഹ് പിന്നെ ഇപ്പൊ രായി അത്ര വായനക്ക് പ്രാധാന്യം കൊടുക്കാനും വാണ്ടിയിട്ടില്ല ആ ദിവസം അഞ്ച് കൊസ്റ്റിയൻസ് ഇടും അഞ്ച് ഇന്നത്തെ ഉം വൈകുന്നേരം അഞ്ച് ക്വസ്റ്റ്യൻ വിടും ഞമ്മള ഗ്രൂപ്പില് സ്കൂളിന്റെ
ആഹ്
എന്നിട്ട് ഇന്നത്തെ പ
അത്
അത് ആൻസർ ചെയ്യ വൈകുന്നെ
ഞങ്ങള് അവിടെ അടുത്ത് വിട്ടിലുണ്ട് അവിടിന്ന് വാങ്ങി കൊണ്ടുവരും.
ആഹ്
പിന്നെ എന്നിട്ട് അതിന്റെ ആൻസർ നമ്മള് വൈകുന്നേരം ആകുമ്പോത്തന്നെ സാറിന് വിട്ടൊടുക്കാം അങ്ങനെ ആദ്യം വിട്ട് കൊടുക്കണ ആളേക്കാട് അന്നത്തെ പത്ര ക്യുസില് വിജയം പോലെ ഫോട്ടോ വെച്ച് എല്ലാരും സ്റ്റാറ്റസ് വെയ്ക്കും കന്നത്തെ പത്ര ക്കിസ് വിജയി എന്ന് പറ്ഞ്ഞ്.
ആഹ്.
അങ്ങനെ ഇബന്റേത് എട്ക്ക് വെക്കലൊക്കെ ഇണ്ടായി ഞാന്.
ആഹ് ഓന് ചെയ്യോ ന്ന്ട്ട് ഓന് ഇഷ്ട്ട?
ആഹ് അപ്പോ ചെയ്യും വല്യോന്ട്ടോ അപ്പോ പിന്നെ ഓനാ പത്രം വായിക്കും. പിന്നെ മാഷ് ചോയിക്കും പിറ്റേന്ന് വരുമ്പം. ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻ ക്വസ്റ്റ്യൻ ചോയിക്കും കുട്ടൃളോട്.
ആഹ്.
ള് വായിക്കും പത്രം. പിന്നെ വൈക പിന്നെ ഓരോ ചാപ ട്ട് കയ്യുമ്പോള് രാത്രി വീട്ടിലെത്തീട്ട്. മാഷ് കോസ്റ്റീൻ വിടും ഞമ്മളെ ഫോണ് ക് എന്നിട്ട് നമ്മള് രക്ഷിതാക്കള് ഓല്ക്ക് എക്സാം നട്ത്തി. ഓലെ മാർക്ക് സാറിന് വിട്ടുകൊടുക്ക് നമ്മള് പേപ്പർ വാലുവേഷൻ നട് ത്ത രക്ഷിതാക്കള് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോ കുട്ടികൾക്കും ഒരു പഠിക്കാനുള്ളരിത്ണ്ടാവും.
യു കെ ജിയിലും എൽ കെ ജിയിലും അങ്ങനത്തെതൊക്കെ ഇണ്ടല്ലോ.
ഏ.
യു കെ ജിയിലും എൽ കെ ജിയി ഒക്കെ ഉമ്മമാര് അവിടെ എക്സാം ഉണ്ടാവും പിന്നിം ഇവിടേം ഉണ്ടാവും.
ആഹ് ഇവര്ത് വല്ലൃ കുട്ടികൾക്ക് സാധാരണ അങ്ങനെ ഉണ്ടാവലില്ല.
ഇപ്പോ പുതിയ വന്നായിരിക്കൂലേ?
അതന്നെയാ ടീച്ചേഴ്സ് ഓരോ വർഷം ഓരോന്ന്ങ്ങനെ കുട്ടികളെ പഠനരീതി മെച്ചപ്പെട്ത്താനും വേണ്ടി ഓരോ കാര്യങ്ങൾ കൊണ്ട് വരാണ്.
ആഹ്.
പിന്നെന്താ ഞമ്മള്. ട്രിപ്പൊക്കെ പോവണം ന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എവിടയും പോയിലല്ലേ.
നിങ്ങള്പ്പട് അട്ത്ത എല്ലാരും കൂടി ഒന്ന് പോയില്ലേന
അതും കോഴിക്കോട് ബീച്ചില് ഉം. അതന്ന് പോയി ഏതാലും ഞങ്ങള് പോരലും മഴ പെയ്യലും. വീട്ട്ലെത്തിപ്പോത്തിന് നല്ല മഴ ആയിന്.
ഞാൻ ഇങ്ങളെ കൊറെ കോൾയ്യാൻ നോക്കീന് അപ്പൊ നിങ്ങള് ബസ്സില് ആയിരിക്കൂല്ലേ.
ആഹ് ഞങ്ങളയിന് ബിസിലല്ലേ പോയത് ഇപ്പഞ് പ്രിയദർശിനി അറ്ഞ്ഞ കെ എസ് ആർ ടി സി ഇറങ്ങീണ് ഞ് എളുപ്പ പോവാന് ബസ്സിന് പൈസന്നും ഇണ്ടാക്കണ്ട.
ആഹ് മഴ ചോ മഴക്കൊന്ന് ഒതുങ്ങിട്ട് നിങ്ങൾ പൊയിക്കോണ്ടി.
ഉം എല്ലോട്ത്ത്ക്കും ഉണ്ട് അങ്ങനെ അപ്പോ ഈ കെഎസ് ആർ ടി സിയില്. ഇങ്ങനെ യാത്രയൊക്കെ കൊണ്ടോവ്ണ്ടല്ലേ ഇവിടെ അടുത്തില്ല ചേച്ചി ഓലെന്തോ അമ്പൽ ത്തിലൊക്കെ പോയിന് ഓലെ ഫാമിലി ഒന്നായിട്ട് ബുക്ക് ചെയ്ത്.
ആഹ് ഗവി ആഹ് അത്ണ്ടല്ലോ ഗവീക്കക്കെ ഉണ്ടല്ലോ ട്രിപ്പ്.
അത്ൻക്കറീലേനി അപ്പ ചേച്ചിയ പറഞ്ഞത്. ആഹ് ക്യാശ് വേണം ആഹ് ക്യാഷ് വേണ നമുക്കിപ്പ കൊണ്ടവാനും നമുക്ക് ക്യാഷ്ക്കെ എങ്ങനെണ്ടാക്കാം ചെല്പ്പോ നമുക് കൊണ്ടോവാനും പോകാനല്ല. സാഹചര്യങ്ങള്ണ്ടാവൂലല്ലോ വണ്ടി സൗകര്യങ്ങളൊന്നും അതൊന്നും ഇല്ലാഞിട്ടല്ലേ നമ്മള് പോവാത്തത്.
ആഹ് ഉല്ലാസയാത്ര പറ്ഞ്ഞാ അതിന്റത് വാണേ പോസ്റ്റർ വാണേ
ആഹ് അതിന്റെ ഫ്രണ്ട്സള് ഞങ്ങള് ടി ടി സിക്ക് പഠിച്ചപ്പോ ന്റെ ഫ്രണ്ട്സള്. ഗ്രൂപ്പില്ങ്ങനെ പറയും ഇങ്ങനെ കെ എസ്ആർ ടി സി ഇണ്ട് ഞമുക്ക് പോകല്ലേ മസ്സിനകുടി വഴി ഊട്ടി പോവ്ണ്ട്.
നഞമ്മള് പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണ് ണ്ട് ഇന്നാളോരോസങ്ങള എല്ലാരും കൂടി മാ അവിടെ പോയി ബ്രോസ്റ്റ് ഒക്കെ കഴിച്ചു പോന്നു
ആഹ് ആഹ്
ഫ്രണ്ട്സുകളൊക്കെ ഒരു ഗെറ്റ്റ്റടുഗതർ പോലെ കൂടിക കൂടി
മാള്ടെ പേരെന്താ
ഇന്ത്യന് മാള് അത് ഞങൾ ഇവിടെ അടുത്തില്ല തെ അതെല്ലാരും ഒന്ന് കൂടിയതാണ് ഇനി ട്രിപ്പൊക്കെ പോവണംന്ന് ഇങ്ങനെ പറയെണ്ട്
അവിടെ തിയേറ്റർ ഒക്കെ ഉണ്ടോ ഇന്ത്യൻ മാളിൽ ഇന്ത്യൻ മാളില് തിയേറ്റർ ഒക്കെ ഉണ്ടോ
ഏഹ് അവിടെ ഏഴ് തിയേറ്റർ ഉണ്ട് കാര്യായിട്ട് തിയേറ്റർ അതിന്റെറെ ഉള്ളില് പിന്നെ കുട്ടികൾക്ക് പാർക്ക് ഇണ്ട് ഗെയിമിന്റെ സെക്ഷൻ ഇണ്ട് പിന്നെ കടകളും ഷോപ്പുകളുക്കെ ഇഷ്ടം പോലണ്ട് ഞങ്ങള് പിസയും ചിലവരൊക്കെ പിസ്സ ഓർഡർ ചെയ്ത് ഞങ്ങള് ഞങ്ങള് ബ്രോയ്സ്റ് കഴിച്ചേ
ആഹ് നിങ്ങളല്ലേ പിസ്സ കഴിച്ചീല്ല പറഞ്ഞീന് ഇങ്ങേക് ട്രൈ ചെയ്ത് നോക്കീടെേ
റ്റൊന്നിലാ അത് ഫുൾ ഒരു ചീസി ആയിട്ട് ഇങ്ങനെ ഒരു ഒരു സുഖില്ല കഴിക്കാന്
ഇണ്ടാവലേല്ലെ
ഉം നമ്മളേ ഈ ഷോർട്സ് വീഡിയോയിലൊക്കെ ഇങ്ങനെ മുറിക്കണ കാണുമ്പോ അത് വല്ല നല്ല ടേസ് വിചാരം ഏത്ങ്ങന തന്നെയ അപ്പൊ ഷോട്സിനന് വേണ്ടി ഓരി ഇങ്ങോട്ട് അത് ഇങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഞമ്മളങ്ങട്ട് കൊതിപ്പി അത് നേരിട്ട് കഴിക്കുമ്പോള അതിന്റെ രുചി അടുത്ത കൂടി ഉണ്ടാവൂല ആ വീഡിയോന്റെ
അഹ് അഹ്
ഇനി നമ്മക്ക് എല്ലാർക്കും കൂടി ഒരു ദിവസം ഫാമിലി ട്രിപ്പ് എല്ലാവാരും കൂടി പോകണം
അഹ്
എന്തിനാ എനിക്കിപ്പോ ഈ കുട്ടികൾ ചെറുതായിട്ടാ മക്കളൊക്കെ ഒന്ന് വലുതായാലേ ഇത് പിടിചോട്ത് കി ആദ്യം തന്നെ കോഴിക്കോട് ബീച്ച് പോയിട്ട് ഒന്നിനെ കാുമ്പോ ഒന്നിനെ കിട്ട
അപ്പൊ കടകളിൽ ഏതെങ്കിലും കടകളുടെ മുന്നിലേക്ക് അന്ന് ഞങ്ങൾ അവിടുന്ന് ചൊരണ്ടീഐസ് ഒക്കെ കഴിച്ചാ അത് നല്ല രസ തലേ
അഹ് അഹ് ഓല് എല്ലാരും കൂടി ഒപ്പാണ് കൂടുമ്പോ പറഞ്ഞകേക്കല് ഉണ്ടാവലല്ലേ
ക്കാണ്ട് ഓടാണ് ഇങ്ങിട്ട് പിടിച്ചിട്ട് കിട്ടണ്ടേ
അഹ്
ഓൻ അതില് എന്തൊക്കെയ ഉണ്ടാക്കലും കടൽ തീരത്തിരുന്നാണ്ട്
നിങ്ങൾ ചെറുത് ഇപ്പൊ എന്താ നടക്കാനോ ഓടാനൊക്കെ കൈ തുടങ്ങില്ലേ
ഏയ് ഓന് രണ്ടു വയസ് കഴിഞ്ഞില്ലേ ജൂണില് രണ്ടു വയസ്സായി ജൂണില്
ഓനെ കണ്ടിട്ട് ഇപ്പൊ കൊറേ കലായി
ഉം നല്ല വിളവനായിരുന്ന് ഇപ്പൊ വരണ്ടോ ഒഴിവണ്ടാവുമ്പോ വരണ്ട്
മറ്റോന് കച്ചറോഡോ
ഉം കച്ചർക്ക് പിന്നെവിട ഒരു ഒഴിവ് ഉണ്ടാവില്ലോ ഇനിയിപ്പ ഇന്ന് ഞായറാഴ്ചയാണ്ന്നപ്പോ നോക്കേണ്ടി വരൂല്ല തല്ലേ നീക്കാരം മ
ഒരുത്തന് ഉറങ്ങാണ് രാത്രിന്നാല വൈകിയ ഉറങ്ങിയത് അവന് ഇന്നാല ഇപ്പ എന്താ പകല് കുറച്ച് സമയം കടന്നപ്പോ പിന്നെ രാത്രി ഓർ ക്ക് വരുന്നില്ല പറഞ് ഒറ്റക്കെ അങ്ങനെ കളിക്കണ്ട് ഒറ്റക്ക് സംസാരിക്കുകയും ചെയ്യും
അഹ് ഇവിടുത്തെ മോളും അങ്ങനെ പണ്ടൊക്കെ കൊറെേ
എന്തേ..
ഇവട്ത്തെ മോളും പണ്ടൊക്കെ അങ്ങനെ കൊറേ ഒറ്റക്ക് സംസാരിച്ച് കളിക്കേനി
മ്മ് ഇവന് രാത്രി നമ്മളൊക്കെ ഉറങ്ങിയാലും ഉണ്ടാവും ഇവൻ അങ്ങനെ ഞാൻ അതിർ ക്കെട്ടോ ഈ അത്ട്ത്തൊട്ടോ ഓന്റട്ത് ആരെൻകി ഇണ്ടാവ്ണ പോലെ ഓൻ സംസാരിക്ക നമ്മള് തെര്ഞ്ഞാ കാണൂല്യ. ആപ്പൊ ഓനതൊരു രസാണ്, ഇങ്ങട് ട്ടങ്ങനെ കളിക്കോന്. ഞാന് തിമലൊന്ന് കയറി നോക്കട്ടെട് ട്ടോന്നൊക്കെ പറയും രാത്രി. അപ്പെ ഞാൻ വിചിരിക്കും ആരോടാ ഈ സംസാരിക്കുണെ നോക്കുമ്പോ ചെലപ്പോ ഞങ്ങള് ലൈറ്റ് ആഫ് ആക്കാൻ പറിമ്പോ ഡയനിങ്ങ് ഹാളിലേക്കാരം ഉം പിന്നെ ഒർക്കം വന്ന്. പിന്നെ ഞാ നോക്കുമ്പോ വന്ന് കെടന്ന്ട്ട്ണ്ടാവും. മൊബ് ബൈല് പിന്നെ കൊടുക്കൂല. കൊറേ ഫോണൊക്കെ ചോയ്ക്കും. അപ്പൊ പിന്നെ അത് കേടാണ് രാത്രി കണ്ടാ അന്റെ കണ്ണ് നഷ്ടപ്പെടുംന്നൊക്കെ പറയും. പിന്നയില് ഫോണില് ഇങ്ങനെ ഒരു പേടിപ്പി ക്ക്ണ വീഡിയോണ്ടല്ലോ, അത് പേട്യാണ്.
അത് ഓന് ഇപ്പളും പേട്യാ ലേ.
ആഹ്. ആരാണ്ടാ ഫോണ് ട്ക്ക്ണ ത് കണ്ടാ മതി.
പണ്ടവൻ്റെമ്മമ്മ ങ്ങ പേടിപ്പിക്കേണ്ടായിനി.
ഉം ഇപ്പൊ ചെറുതിനു അത് പേടിയാ. ചെറുത് ഫോണ് ട്ടോടും അതണ്ട്ട്ടൊട്ത്താ.
ഓന് മറ്റേ ഒരു പാട്ടിന്റെ വീഡിയോ മാത്രല്ലേന്യോ
ഉം ഉം ഓന് ഫോണ് കാണലി ല്യ. ഓന്ഫോണ് പ്പളും കാണലറീല. ഓന്ങ്ങനെ നമ്മള് നീക്കണെ കാണ് ണ്ട്. സ്ക്രോളെയ്യ്ണത്. അപ്പയ്ലെന്തോ അവനത് മാത്ര ത്രൊള്ളൂ, ഫോണണ് കിട്ട്യാ ഇങ്ങനെ മുകൾക്ക് വലിക്കാ. അല്ലാതെ അയ്ല് ല്യ കാണൊന്നൂല്യ. ദേഷ്യാണ് ഓന്റെ കയ്യില് ഫോൺ കിട്ടിയാല്. അത് അപ്പം തന്നെ പോകും. എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടൊട്ത്താലേയ്.
ആഹ്.
പിന്നാ വീഡിയോ കാണാണ്ടാവൂല. ന്നട്ട് ഇങ്ങട്ടന്നെ വെരും. ഓനിങ്ങനെ നീക്കാണ്. അത് മാത്രോനറിയൊള്ളൂ. ക്കാണൊന്നുല്ല.
ആഹ്
പിന്നെന്താ?
ന്നാ പിന്നെ ന്താ.
ഉം ന്നാ കൊർച്ച് സമയം കഴിഞ്ഞിട്ട് വിളിക്ക്.
ആഹ്
ന്ന ശരി.
ഓക്കെ.